ആ കേക്കാവോ
ന്നുണ്ട്
അ ആഹ് ആ ആ ആഹ് എന്നാടുക്കുവാര്ന്നു ആസ് സുഖവായ്ട്ടിരിക്കുന്നു.
ആഹ് റേഞ്ചിഷ്യൂണ്ടോ റേഞ് റേഞ്ചിന്റെ ഇഷൂ ഉണ്ടോയെന്ന് ചോദിക്കു
എന്താ കേക്കുന്നില്ലേ ഇല്ലില്ല കുഴപ്പല്ല കഴിഞ്ഞ ദിവസം ആ അല്ല
ആ ആ ആ ആഹ് പിന്നെ എന്താന്നിട
യൂട്യൂബിൽ എന്താ എന്തേലും യൂട്യൂബിൽ എന്തോ വർക്ക് ചെയ്യുന്നു ഉണ്ടായിരുന്നുന്ന് പറഞ്ഞു എന്തായിരുന്നു
യൂട്യൂബിലല്ല വേറെരു ഇതിന്റെ എന്താ പറയാ ഓൺലൈനിൽ തന്നെയാണ് പക്ഷേ നമ്മള് വേറൊരു ഇത് ചെയ് ചെയുന്നത് എന്താ പറയാ വീട് നിങ്ങളിങ്ങനെ ചെയ്യാം പക്ഷെ അതൊരു അങ്ങനത്തൊരു പരിപാടിയായിരുന്നു പക്ഷെ അത് കൊറച്ചു കയിഞ്ഞപ്പോ വേണ്ടാന്ന് വച്ചിട്ട് അങ്ങനെ അ നമുക്കിങ്ങനെ ആളെ ചേർക്കണ പരിപാടി ശരിയാവണില്ല ആ പിന്നെ അത് നമ്മുക്ക് തന്നെ പിന്നെ ന്നെ വേ ഇങ്ങനെ പിന്നെ പുറത്ത് വർ ക്ക്യ പോകാനും മൂപ്പര് ഇഷ്ടല്ല പറഞ്ഞായിക്കൂല
അത് ശരി ആഹ ആ
ഇവിടെ എല്ലാരും വർക്കെയ്യുന്ന ആൾക്കാരാ നാത്തൂമാരൊക്കെ ക്കെ
അത് ശരി ആഹ തയ്യൽ വല്ലോം പഠിച്ചിട്ടുണ്ടോ
അതെനിക്കറിയൂലാ മെഷീൻ ഉണ്ട് ഇവിടെ വീട്ടിലുണ്ട് പക്ഷെ ഉമ്മേം ഭർത്താവും ഒലക്ക തയ്ക്കും പിന്നെ ഞാനെ നമക്ക് നോക്കിട്ടില്ല എന്തേലൊക്കെ ഉണ്ടെങ്കില് ഇക്ക ചെയ്തു തരിക
ഇവിടേം ഉണ്ട് മെഷീൻ ഉണ്ട് പുള്ളി നിർത്താതെ തയ്ക്കും നമ്മള് ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് പഠിക്കാനായിട്ടെ ആരും നമ്മള് ആഹ് നമ്മള് പഠിക്കാനെ ഇ ച്ചിരി പാടാ പിന്നെ ഒരു വശം ഉണ്ട് പിന്ന ആള്കള് നമ്മളെ നോക്കിയിരുന്നേ എങ്ങനാ അല്ലല്ല ചവിട്ടാനുള്ള ഇത് അതെ നമ്മള് പഠിച്ചോട്ടന്ന് വെ ച കൊട് അത് ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല
തെനയില്ല
ഉം ഉം ഉം അതെങ്ങനെ സ അ മിഷ്
സാധാ മിഷീനാ ഇവടെ കൊറെയായി വാങ്ങിട്ട് പത്ത് വർഷം ഓ ആയിട്ടുണ്ടാവും വാങ്ങി
ആഹ് ആഹ് ആഹ് അത് ഉപയോഗിക്ക ക്കുന്നുണ്ടല്ലോ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോല്ലേ വെറുതെ ഇരിക്കുന്നില്ലല്ലോ ആഹ് എടക്ക്
ഉമ്മ ഉപയോക്കും ഉമ്മ ഇപ്പാ ഏഹ് എന്തെങ്കിലുക്കെ ഇങ്ങനെ മാക്സിയോ അങ്ങനെ ന്തെക്കാ ആഹ്
ആഹ് അതെ എന്തായി ഇങ്ങനെ നമ്മള് അടി അടിച്ച് അത്യാവശ്യം കീറിയതൊക്കെ അടിക്കാനായിട്ട്ല്ലേ ആഹ് ആഹ് ആഹ്
ഇവടെ ഈഹ് എന്തെലെക്കെ ഉണ്ടെങ്കിൽ ഒര് അടിച്ചു തരും അതൊണ്ടയ്മക്ക് നോക്കാ ത്തെ പക്ഷെ ഇപ് പ്പ ഞാന് പോറത്തുന്ന് അടിക്കാം കൊടുത്തു ഹോ ന്റേത് ഇക്കവടെ പോയി ഹ് പോർത്ത് പോയി അപ്പൊ ഞാനൊന്ന് അടിക്കാൻ കൊടുത്തപ്പോ ആ രണ്ട് ട്ടോപ്പ് ഇപ്പക്കാന് നൂറ്റി നാപത് രൂപ
ആഅതെ അതെ അത്യാവശ്യം നമ്മള് അടിച്ച് ച്ചക്ക പഠിക്കുവണെ നമ്മടെ സാധനങ്ങൾ തന്നെ യ്യാവല്ലോ പക്ഷെ അത് പഠി ഠിക്കണം പഠിച്ചാലേ അത് നല്ല ആയിട്ട് ചവ് ട്ടാനുള്ളതൊക്ക ചവിട്ടുന്നെയാണ് മെഷീൻ ചവിട്ടാനുള്ള വശം വരണൊങ്കിലേ പറ്റൂ എന്നോട് ഇങ്ങനെ പറയും ഇവിടെ അടു എടക്കൊക്കെ ചുമ്മാതിരിക്കുമ്പോ ചവിട്ടി നോക്കണോന്നു പറയും പഠിക്കണോന്ന്. എന്നിട്ടെന്തേലൊക്കെ സാധനം പിള്ളാരുടെ ആണെങ്കിലും എന്തേലും. ആഹ് എന്തേലു ഒക്കെ കുത്ത് വിട്ട് പോയത് ഒക്കെ ആഹ് അതെ അതെ അല്ലാതെ നമ്മളൊന്നും തൈ തയ്യല് അങ്ങനെ നമുക്ക് പെട്ടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യം എന്തേലും കീറിയതൊക്കെ ഒണ്ടേലെ കുത്തു വിട്ടതൊക്കെ അടിച്ചു കൊടു താനോ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഷി ഷെയിപ്പ് ചെയ്യാനൊക്കെയാണങ്കിലും പഠിക്കുവാണെങ്കിലെ അതൊരു ഉപകാരവാ പൊറത്ത് കൊടുക്കുമ്പോഴത്തേനും ഉം പഠിക്കണം എന്നൊക്കെയുണ്ട്. ആഹ് അതെ അതെ. ആഹ് അങ്ങനെ പഠിക്കണോ ന്നൊക്കെയുണ്ട് ആഹ് ചുമ്മാ ഇരിക്കുമ്പോ നമ്മള് ശരിയാണോന്ന് ചവിട്ടന്ന ശരിയാണോന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ വെറുതെ ഇരുന്നിങ്ങനെ നോക്കും ഉം ഇത് ആഹ് സൂചി ഇടാതെ സൂചി ഇടാതെ ഉം. ട നൂലൊന്നും ഇടാതാ ചെയ്യുന്നത് അല്ലെങ്കി അതെല്ലാം ഒടിഞ്ഞും ഒക്കെ പോവും അങ്ങനെ പറഞ്ഞ് അത് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് നോക്കണോന്നെ എന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയാണോന്ന് അറിയാവുന്ന ഒരാൾ നോക്കിയല്ലേ നമ്മൾ ച വിട്ടുന്നത് ശരിയാണോന്ന് അറിയത്തൊള്ളൂ നമക്കറിയത്തില്ല ഇത് എങ്ങനാ അപ്പോ ചെയ്യുന്നന്നാ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നു അല്ല പൊറകൊ എന്തുവാ കറങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു തന്നു എനിക്ക് പക്ഷെ നമ്മക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലേ നമുക്കത് മന പിടി കിട്ടുകേല ചെയ്താലേ പറ്റൂ
ഞങ്ങ ഇത് ചവിട്ടിയ നോക്കുമ്പ നമുക്ക് തോന്നും തോന്നും ആ ചെയ്യ് ണതൊക്കെ തയ്യൽ പഠിക്കക്കാൻ പറ്റി ആ